ഹലോ
കേക്കുന്നുണ്ടോ
ആം കേൾക്കാവല്ലോ
എന്താ വിശേഷം
സുഖവായിട്ടിരിക്കുന്നു നിങ്ങക്ക് എന്താ ഉണ്ട് വിശേഷങ്ങളൊക്കെ
കൊഴപ്പൊന്നുല്ല തലവേദനായിട്ട് കെടക്കണ്
അയ്യോ അതെന്നാ പറ്റിയെ മൈഗ്രെൻ ആണോ
ആഹ് മൈഗ്രൈൻ ഇണ്ട്
ആഹ് മൈഗ്രൈനും നല്ല ഈ പച്ചമരന്ന്ക്കെയ ഉണ്ട് അത് മേടിച്ച് വെച്ചാൽ അത് തീർത്തും മാറത്തുള്ളൂ
അതെ ഉറക്കം പോകുമ്പോഴാണ് പ്രശ്നം ഉറക്കം പോകുമ്പോഴാണ് മൈഗ്രെയ്ൻ
മൈഗ്രയിൻറ് കറക്റ്റ് ത് വെച്ചാൽ കറക്റ്റ് ഉറക്കവും വേണം കറക്റ്റ് സമയത്ത് ഭക്ഷണവും കഴിക്കണം വെച്ചാൽ എനിക്ക് എനിക്ക് മൈഗ്രയിൻറ് ഉണ്ടയിരുന്നോ അപ്പോ ഞാൻ ഇങ്ങനെരു പച്ചമരുന്ന് തലയിൽ നമ്മൾ ധാര പോലെ ഒഴിക്കുക ചെയ്യുന്നത് രാവിലെ സൂര്യന ഉദിക്കുന്നതിനന് മുമ്പ് നമ്മൾ പോയി ചെയ്യണം അവിടെ അടുത്തൊരു ചേച്ചി നമുക്ക് തരുന്നവരുണ്ടായിരുന്നു അങ്ങനെ ചെയ്തപ്പോ അവരിങ്ങനെ പറഞ്ഞത കറക്റ്റ് ടൈമിൽ നമ്മൾ ഉറങ്ങണം കറക്റ്റ് സമയത്ത് നമ്മള് ഭക്ഷണം കഴിക്കണം
ആഹ്
ഇപ്പൊ രാവിലെ ഉച്ചക്കൊക്കെ നമ്മക്ക് രാവിലെ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ലാസ് നമ്മൾ അങ്ങനെയാണല്ലോ കഴിക്കുന്നത് അല്ലെങ്കിൽ വിഷ ശന്നങ്ങനെ നടക്കും അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല കറക്റ്റ് ടൈമിങ്ങിൽ ആഹാരവും നല്ല ഉറക്കവും
ഇത് രണ്ടും എനിക്കില്ല മൂന്ന് കുഞ്ഞു മക്കളാണ് അത് കാരണം പിള്ളാര് മൂന്നരൊക്കെട ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പ പിള്ളേര് ഉറങ്ങി സെറ്റ ആായിട്ട് വെളുപ്പിന്
ഹെ
ഒരാൾ ഉറങ്ങുമ്പോ ഒരാൾ എണീക്കും ഒരാൾ ഉറങ്ങു മ്പോ ഒരാൾ എണീക്കും
ഇതാ സത്യം ഇത് പെൺപിള്ള പെണ്ണുങ്ങളുടെ ഒരു പ്രദേ ഒരു പ്രത്യേകത ഇത് കേട്ടോത നമുക്ക് ആ നമ്മള അങ്ങനെയാ നമ്മളെ കുട്ടികളുടെ കാര്യവും നോക്കി എല്ലാവരുടെയും കാര്യവും നോക്കി ഹസ്ബൻഡറയും വീട്ടില അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടെ അവരുടെ എല്ലാം കാര്യം നോക്കിട്ട് നമ്മ നമ്മുടെ കാര്യം നോക്കത്തുള്ളൂ
മം ഞൻ എന്നിട്ടേ മറ്റേ ഈ സ്ഥലത്തിന്റെ പേര് മറന്ന് പോയി അവിടെ ഇങ്ങനെ ഈ ധാര ചെയ്യലല്ല ഇങ്ങനെ പച്ചമരുന്ന് ഇങ്ങനെ നെറ്റിയിൽ വെച്ചിട്ട് അവർ കെട്ടിത്തരും പുലർ രണ്ട്, മണിയാകുമ്പോൾ പോണം വെളുപ്പിന് അണ്ട് തിരിച്ച് സൂര്യനുദിക്കിനതിന് മുന്നേ നമ്മ വീട്ടിലെത്തണം
ആഹ ആ് എങ്ങനെെ ഇതിന്റെ മരുന്നെല്ലാം അങ്ങനെയ ട്ടോ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിൽ കയറണം പിന്നെ അന്നത്തെ ദിവസം നമ്മൾ വെയിയില് കൊള്ളാനും പാടില്ല മരുന്ന് കഴിക്കുന്ന അത്രയും ദിവസവും മം
ആഹ് കഴിക്കാനലത് കെട്ട് കെട്ടലാണ് പക്ഷെ എനിക്ക അതിലൊരു വിശ്വാസം ഉണ്ടയിരുന്നില്ല എനിക്ക് അങ്ങനത്തൊന്നും പെട്ടെന്ന് ഞൻങ്ങനൊന്നും ട്രസ്റ്റ് ചെയ്യില്ല അവ ഞാൻ എന്തേതുന്ന്റിയോ ഫ്രണ്ട്സി കൂടെ ഹസ്ബൻ റ്റിന്റെ ഫ്രണ്ട്സിന്റെ അവരുടെ കൂടെ പോയതാണ് അവര് പോയപ്പോ നമക്ക് എല്ലാവർക്കും ഒരു രസല്ലേ എല്ലാരും കൂടെ പോണത് അങ്ങനെ പോവാന്നോണ്ട് പോയി ആ അപ്പൊ അവര് രണ്ടു പേരെ ഭാര്യമാർക്ക് കെട്ടാനണ്ട് പിന്നെ ഞാനങ്ങനാച്ചെന്നാ അവിടെ അയാൾ പറയണത് കേട്ടിരിന്നപ്പ ഞാനൻച്ച പഠച്ചോന് ഇതൊക്കെ എനിക്കുണ്ടല്ലോ ഇയാൾ പറയണതൊ ക്കെ കിനിക്കുണ്ട് ഞാൻ പക്ഷെ മിണ്ടില്ല ഞാൻ കെട്ടാൻ പോയതല്ലല്ലോ അവൻന്റെ ഞാൻമ്മോൻ ഫ്രീ ഫീഡ് ചെയ്യണ്ട് അപ്പൊ ഞാൻ എനിക്ക് കാറിൽ പോയിരുന്നു ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവ ഹസ്ബൻഡ് നോക്കാൻ വന്നപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ അയാള് പറഞ്ഞതൊക്കെ എനിക്കിണ്ടല്ലോടോന്ന് പറഞ്ഞ് ആഹ് അതെ എന്നിട്ട് ആള് പോയി കുറച്ചു കഴിഞ്ഞ ഇപ്പ ഹസ്ബൻഡും ഫ്രണ്ട്സും എല്ലാരും കൂടെ വന്ന ക്കണ് കെട്ടിക്കോ വന്ന് കെട്ടിക്കോ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നല്ല പക്ഷെ എനിക്ക്തിലോട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടാ അങ്ങനെ കിട്ടും അപ്പൊ അയാള്ന്നെ പോലെ എങ്ങനെയാണ് വേദന അപ്പൊ ഞാൻ പറ ഇപ്പ നമ്മ തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടിട്ടേ നല്ല വെയിലത്ത് പോയിട്ട് വിരി ഇങ്ങനെ മേലേക്ക് അഴക്കാക്കക്ക് നോക്കി ഇങ്ങനെ വിരിച്ചിട്ടിട്ട് താഴക്കി നോക്ക അപ്പൊ എനിക്ക് തലേന വരും
ആഹ് സത്യം അങ്ങനെയൊക്കെ വരും ആഹ് കൊറച്ചു നേരം നോക്കി നമ്മളൊരു വലിയ വെയിയില് വരണോന്നുമല്ല നമുക്കൊരു മൂഡില് കിടക്കല അന്തരീക്ഷത്തിൽ ചൂടായിട്ട് നിക്കിയല്ലേ എനിക്ക് അതാ ഏറ്റവും കൂടുതൽ പ്രശ്നം അത അങ്ങനെ ചൂട് അന്തരീക്ഷം നി ക്കും തണുപ്പും അല്ല വെയിലും അല്ലാത്തൊ ഒരു കാലാവസ്ഥ അതാന്ന് വെച്ചിട്ടണ്ടെങ്ക എനിക്ക് പെട്ടെന്ന് തലവേദന വന്നൽ പിന്നെ തലവേദന വന്നാൽ പിന്നെമ്മള ആരോടും മിണ്ടോംപറയാം ല്ല ദേഷ്യമായിരിക്കും നമുക്കൊരു സൗണ്ട് കേക്കുന്നത് വരെ ദേഷ്യവാണേ.
ആഹ് ആഹാ എനിക്ക് ദേഷ്യം വന്നിട്ടൊന്ന ഞാൻ എനിക്ക് അന്നിട്ട് ഈ ആള് എന്നോട് പറ ഞ്ഞേ ഇത് എന്തോ ക്ലസ്റ്റർന്നാ അങ്ങനെ എന്താ പറഞ്ഞു ഏറ്റവും കൂടിയതാ ഏറ്റവും കൂടിയ ആള് കെട്ടാണ്ട് കയറിപ്പോയിരുന്നന്ന്ന്ന് പറഞ്ഞു. ആഹ് ആഹ് എന്നിട്ട് കെട്ടി രണ്ടാശ്യം പോയി കെ ട്ടിട്ട
ആഹ്
പക്ഷെ പിന്നെക്ക് കുറെ കാലം തലവേദന വന്നിട്ടില്ല.
ആഹ് അപ്പ അത് നല്ല മരുന്ന് തന്നെയ ആയിരുന്നു അത്
കൊറെ ഞ എനക്ക് ഒട്ടും വിശ്വാസംണ്ടായിതിന പക്ഷെ എനിക്ക് തലവേന വന്നിട്ടില്ല പിന്നെ പിന്നെ ഞാൻ ശ്രദ്ധി - - ച്ചടങ്ങി ഒറങ്ങാണ്ടൊന്നും തലവേദന വന്നില്ലല്ലോന്ന് ഓ.
അപ്പൊ എന്നാ ചെയ്യണെ ഒന്നുകൂടി അവരുടെ അടുത്ത് ഒന്നുകൂടെ പോകുന്നല്ലേ പോയി ചെലപ്പോ
അത് പിന്നെ ആം പിന്നെ എനിക്ക് ഞാൻ തേഡ് പ്രഗ്നൻസി ഒക്കെ ആയപ്പോ ഹ ഡെലിവറി സമയത്തൊക്കെ പിന്നേ വന്നു.
ഭയങ്കര തലവേദന. ഉം അത് ഉറക്കില്ലാണ്ട്ന്നെട്ടാ മറ്റേ മൂത്താ ഡിഫറൻസ് ഇല്ലവര്. രണ്ടാമ് രണ്ടു വയസായിട്ടുള്ള അവന് അപ്പൊ അവനെ കൊണ്ട് നടന്ന് ഉറങ്ങാണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ്.
ആ കുഞ്ഞുങ്ങളെ രണ്ടും കുഞ്ഞുങ്ങളല്ലേ. പറീണ മൂന്നുകുഞ്ഞുങ്ങളല്ലേ അപ്പം.
അങ്ങനെ അപ്പ തലവേദന ഇങ്ങനെ കിടക്ക ഭയങ്കരപ്പ പാടാണ്.
ങ്ങന ഉണ്ടോ അമ്മ.
ആ ഇണ്ട് പക്ഷെ ഇവരൊന്നും ഉമ്മാനായിട്ട അങ്ങനെയ. പോവില്ല നമ്മള്ടെ അടുത്തക്ക. നാളെ പോവൂല അപ്പ എന്തെങ്കിലും അടുക്കളത്തെ പണിക്കെ ഉമ്മട്ക്കും. പി ഒരാള് പിള്ളേർ നോക്കിയാ ഒരാൾക്ക് പണിയെടുക്കാ.
ആഹ അതെ. അത് തന്നെ കേട്ടോ ഹസ്ബൻഡ് ജോ് വർക്ക് ചെയ്യുന്നതായിരിക്കും.
ആഹ, പിന്നെ അവിടെ എന്താ ഇന്ന് മഴ ഉണ്ടോ?
ആ ഇവിടെ നല്ല ഇന്നൊ ഇച്ചിരി തെളിച്ചോണ്ടേ പക്ഷെ. പൊതുവെ നല്ല തണുപ്പ് തണുത്തൊ ഒരു കാലാവസ്ഥയായി, അതാണിപ്പോൾ ഒരു ആശ്വാസംന്ന് പറയാനുള്ളത്. ആ വലിയ ചൂട്ടിൽന്നൊക്കെ ഒരു ആശ്വാസം.
അതെ പക്ഷെ ഇവിടെ ഇന്നലെ നല്ല ചൂടായിരുന്നു. നല്ല വെയിലായിരുന്നു ഇന്നല പിന്ന ഇന്നലെരു. രാത്രി ഒരു മണി ഒന്നരക്ക് ശേഷം രണ്ട് മണിയെ ക്കെയായിണ്ടാവും അപ്പ തൊട്ട് താെടങ്ങിയ മഴയാ ഇപ്പതെ ഒന്ന് വെളിച്ചം വന്ന്ണ്ട്.
ആഹ് ഇങ്ങോട്ടേക്ക് മഴയില്ലായിരുന്നു. ആഹ് ആഹ്
വൈചൂടില്ല ആഹ് മൂടിക്കെ ട്ടെൽന് ഒരു സമാധാനം ഇണ്ട്.
സ അഓഹ് ശെരി ചൂട് വില്ല ആഹ് ചൂടൂല്ല വെെല് ആം
ആഹ് ഒരു വെളിച്ചം വന്ന്ണ്ട് ഐര്ട്ട് വര്ന്ന് വെളിച്ചം വന്ന്ണ്ട്.
ഉം ഞങ്ങളി ഇവിടേം അതെ ഇപ്പ ഞാൻ എൻറെ വീട്ട്ലല്ല ഞാന്പ്പം ആഹ് ഹസ്ബെൻ്റ അമ്മയുടെ വീട്ട്ലാ നിക്ക്ന്നതേ ഇപ്പൊ ഒരാഴ്ചയായിട്ട് വെ ക്കേഷനായിട്ട് ഇങ് പോന്നതാ അപ്പേയ് ഇവിടേന്ന് പറഞ്ഞാല് മുഴുവൻ കാടാ ചുറ്റും ഏ എന്ത വെല്യ മരങ്ങളും അങ്ങനെയെക്കെ ഉള്ളാെരു അന്തരീക്ഷം നമ്മടെ റോഡ് പോലെ ഒത്തിരി വണ്ടികൾ വര്ന്നതോ അല്ലെ തൊട്ടട്ത്ത് തൊട്ടട്ത്ത് വീടുകളുള്ളൊരു സ്ഥലങ്ങളല്ല ഇത്.
ആഹ് ആഹ്
ഇതിപ്പം നല്ല രസാകാണാൻ മ്മലകൾലൊക്കെ നമ്മൾ വെലിച്ചാ ആഹ് ഒത് നമ്മൾ കാട്ലേക്ക് കേറി പോണം ഒത്തിരി നമ്മള് മെയിൻ റോഡീന്ന് മറ്റേ ജീപ്പ്ന് കേറി നമുക്ക് ഇങ്ങോട്ട് വരണം. വണ്ടി സൗകര്യം ഒത്തിരി ഉള്ള സ്ഥലങ്ങളല്ലേ
ആഹ് ആഹ് ആഹ്
പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞാ കാണാൻ നല്ല ഭംഗിയാ നല്ലൊരു അന്തരീക്ഷം ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഇത് ചെലപ്പാെ ഇത് കാണാനൊക്കെ വരാറുണ്ട് ആം അപ്പ അങ്ങനെ ആഹ് മല ആഹ് മലയെക്കെയാണ് കുഞ്ഞുമലകള നമുക്ക് കേറി എറങ്ങി നടന്ന് ഓടിപ്പോകാനുള്ളെ ആഹ് ന്നങ്ങ ഇന്നത്തേക്കാൾ മ മലകള് പിന്നെ പാറ ആഹ് പാറേലൊക്കെ നമ്മള് ഇഴഞ്ഞ് കേറല പിള്ളേരൊക്കെ ഇത് ഇന്ന്ത് പറമ്പിക്കൂടെ നടക്കുവാ ഇപ്പം തെ കംമ്പ്ളിനാ നാരങ്ങ യൊക്കെ പറിച്ച് തിന്നാേണ്ട് പറമ്പിക്കൂടെ നടക്കാ നമ്മളൊക്കെ ചെറ്പ്പത്തി ചെയ്യുന്നത് പോലെ
ആഹ് അവര്ക്കങ്ങ് ഇപ്പൾത്തെ കുട്ടിയോൾക്കങ്ങൻത്തെ ഇതൊക്കെ കാെറവാണ് അങ്ങൻത്തെ അവസരങ്ങള് കൊറവാ അവര് ചെയ്യേമില്ല
ങ്ങള് കാെറവാ സത് ത്തിവാ അവസരങ്ങളാ അപ്പ ഞാ മനപ്പൂർവം ഇവിടെ കൊണ്ടുവന്നത് ച്ച് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കി പിള്ളേര് ഫ്രീയായിട്ടൊക്കെ നടന്നോളും കശുവണ്ടിം പറക്കി മാങ്ങായും പറിച്ച് ഇതുപോലെ കമ്പി ളി നാരങ്ങ ഇപ്പതാ പറിച്ച് എല്ലാവരുടെ കൂടെ ഇരുന്ന് കഴിക്ക്യാ അത് പറമ്പിൽ തന്നെ പോയി പറിച്ചിട്ട് വന്നപ്പം നല്ല രസവല്ലേ നമുക്കത് ഒരു എൻജോയ് പിള്ളാർക്കും ഒര് സന്തോഷവാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പളും എട്ക്കുമ്പളൊക്കേയ് പിന്നെ ഈ പാള കൊണ്ടോയി ഉം വലിച്ച് നല്ല എറക്കവാണേ നമ്മടെ പറമ്പിന്റെ അവ്ടെ അപ്പം
എലേഹ്
ആഹ് കൗങ്ങിന്റെ അപ്പൊ അച്ഛൻ കൊറച്ച് ഇങ്ങനെ സെറ്റാക്കി കൊടുത്തു നല്ലൊരു വഴിയായിട്ട് എറക്കവായിട്ട് ഇങ്ങനെ ആഹ് തൂമ്പയും കൂടി ചെത്തി നന്നാക്കിയിട്ട് കൊടുത്തു അപ്പ എന്നാ ചെയ്യും പിള്ളേരവിടെ നിന്നും പാളയും കൊണ്ട് വലിക്കും അപ്പൊ നല്ല രസ്വാ പിള്ളേരൊക്കെ നല്ല എൻജോയ്യാണ്
ആഹ്
അങ്ങനെയെക്കെ പണ്ടൊക്കെ നമ്മള് ഇങ്ങനെ ചെ ആഹ് അ അത് ഇങ്ങനെ ഫോണിലെല്ലാരും കളിച്ചോണ്ടിരിക്കുന്ന സമയാണേ അപ്പതീന്ന് ഒര്മാറ്റം ഇവടെ വരുമ്പാെ ഇവർക്ക് ഫോൺ വേണാേന്നില്ല ഇങ്ങനെ അപ്പൊ ഇവിടെ അ മ്മയും കൂടും ഉം അഛമ്മക്കും നല്ല അച്ചമ്മകൂടും നന്നായിട്ട് ഇവരോട് എല്ലാം കളിക്കാനെല്ലാം അച്ചമ്മയും കൂടും അ അച്ഛമ്മയും പിള്ളേരുവായിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങും പിള്ളേർക്ക് ഭയങ്കര സന്തോഷാ അച്ഛമ്മയുടെ അടുത്ത് വന്ന് നിക്കാന്നൊക്കെ പറഞ്ഞാ ഭയങ്കര ഒരു സ്വർഗം കിട്ടിയ തുല്യായിട്ടാ ഒള്ള മരത്തേലും വലിഞ്ഞ് കേറി ആഹ് നല്ല സ് സ്ഥലവാണേ അതാ നമുക്ക് നമുക്ക് ആർക്കും വന്ന് കണ്ടാലും നമുക്കിഷ്ടാവുന്ന നല്ലൊരു സ്ഥലം നല്ല കുന്നിന്റേക്കെ മോളിന്ന് താഴോട്ട് നോക്കുമ്പോ നല്ല വ്യൂ ആഹ് അവിടെ കാണാനൊക്കെ നമുക്ക് കൊറേ പുൽമേടൊക്കെയാ നമുക്കതുവഴി ഇങ്ങനെ എറങ്ങി നടന്ന് പോകാനൊക്കെ ഉ ച്ച കഴിഞ്ഞൊക്കെ ഞങ്ങൾ എ റങ്ങി അങ്ങനെ പോവേ നല്ല രസാ കൊറേ ഉം ആഹ് പാമ്പൊ ക്കെ ഉണ്ട് സത്യാട്ടോ പാമ്പൊക്കെ ഉണ്ട് ഇവിടേക്കെ എല്ലാം പാമ്പൊണ്ട് ചെലപ്പോ കാട്ടുമൃഗങ്ങളൊക്കെ ആയാലും കാട്ടുമൃഗങ്ങളൊക്കെ ആയാലും കേറി വരുന്ന ഒരു സ്ഥലവാ അപ്പൊ നമുക്ക് ഒത്തിരി സന്ധൃ കഴിയുമ്പൊളൊന്നുംനമുക്ക് അങ്ങനെ എറങ്ങാൻ പറ്റത്തില്ല
ആഹ് ആഹ് ആഹ്
ഉം അപ്പൊ അതൊക്കെ നമ്മളൊന്ന്‌ ഭയക്കേണ്ടതാണ് ഒരു സൈഡിൽ കൂടി തന്നെ നെഗറ്റീവ് ഉണ്ട് എന്നിരുന്നാലും നമുക്ക് രസവാ ഉം ഉച്ച ആ ഫോൺ ഇപ്പ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങെളെങ്ങറങ്ങും ഒരു രണ്ട് മണി യൊക്കാവുമ്പോ നമ്മളങ്ങ് മെട്ടിലൊക്കെ പോകാൻ വേണ്ടി ഏട്ടങ്ങ് പോകും അപ്പം നല്ല രസാ ഇപ്പ വല്ല്യ വൈയിലും ഇല്ലതൊണ്ട് നമുക്ക് മെട്ടിക്കൂടൊക്കെ കേറി എറങ്ങി നട അവേ ഉം നല്ല വ്യൂ നല്ല പിള്ളാർക്ക് കളിക്കാനും ഓടി നടന്ന് കളിക്കാനൊക്കെ നല്ല രസ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ എന്നച്ചാ വണ്ടി സൗകര്യം ആഹ് ആഹ് അത് ശരിയാണ്